ആഹ കേക്കല്ലേ
കേക്കണ്ട് നിങ്ങ എന്ത് വരന്റെ ഇപ്പ മരിച്ചിട്ട് എത്രമാം ആൾക്കാർ വന്ന നിങ്ങ വണ്ടീല്ല
അത ഞാൻിവിടന്ന് അങ്ങോട്ട എത്തുമ്പോ അ നേരം മുഴക്കുമ്പ വിചാരിച്ചിട്ടേ ഏ അവല് നല്ല മഴയായിന്ന് ഇന്നത്തെ എല്ലാരും ഇണ്ടായിരുന്നാ
എല്ലാരും വന്നി കാരണം എന്താ വെച്ചിട്ടാ ആദ്യം ഒന്ന ഇന്തായില്ലായിുന്നോ രാവിലെ രാത്രിീന്ന് കൊടന്നങ്ങണ്ടേ അത് ഞങ്ങള്ൾ ഉച്ചക്കല്ല നേരെ കൊണ്ടു പോോയത് പിന്നെത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഇപ്പ അന്റെ കാല് കൊടന്ന്ങ്ങാട്ടിങ്ങനെ മറംടിന്ന അപ്പ തന്നെ എല്ലാരും ഇത് കേട്ടപ്പ തന്നെ എല്ലാരും വന്നീു പിന്നെ പിന്നെ പറഞ്ഞു ഇനിയിപ്പോ ഓപസും കാര്യങ്ങളൊക്കെയ ആാണ് ഇനി കാണാൻ പറ്റൂലന്ന് പറഞ്ഞു
അതല്ലാത്ത ഇതാണല്ലേ ആദ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊ ഒരു അവയവം
നമ്മള ആദ്യം കാല ഇവിടന്ന് കൊടുങ്ങാണ്ട് കമ്പിയ കിട്ടങ്ങാണ്ട് ഒന്ന് ശരിയ ഈ റോഡ് മുറിഞ്ഞടന്നല്ലേ വല്യ ലോഡള്ള വണ്ടിയണ അങ്ങന പ്രശ്നയത് നല്ല ലോഡും തിങ്ങ് നല്ല ഓവർ ലോഡും തന്നെയല്ല അ അത്രക്കതായത് മ് ഇത്രയും കണ്ട് കേറി എറങ്ങീട്ട് അല്ല ഒരു കാല് ഒരു കാലയിട്ടുള്ള ഓ വേദന ആ ഫസ്റ്റ് അത് ഓപ്പറേഷൻ ചെയ്തു, പിന്നെ രാത്രി ഒര് മ് ഉച്ചക്കെള്ള സംഭവിച്ചു രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോത്തെനു ആ കാല് എന്താണ് അത് മ്മക്ക് ജോയിന്റ് ആവണില്ല പറഞ്ഞണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇണ്ടന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ആ കാലം ശരിയാവണ്ടാവില്ലോക്ക ഓലും പൊക്കം നോക്കിട്ടുണ്ടാവുല്ലോ. പിന്നെ അത് അങ്ങനെ അത് ഇനിം ഇതാക്കിട്ട് കാര്യല്ലാണ്ടത് എന്തൊക്കെയോ കൊറേ ഒ ചെയ്ത് കൂട്ടിക്കണ്ട് പിന്നെ ഒര ഒരു കാലി തന്ന കൊണ്ട നമ്മളോട് പറഞ്ഞു ഇതുകൊണ്ട് കാര്യല്ലായിരുന്നു അങ്ങനെ ഉപ്പാക്ക് ബോധം വരുന്ന സമയത്ത് ഇപ്പ അറിയണത് ഇപ്പന്റെ ഒരു കാല ഇല്ലാന്നുള്ളതാണ്.
അപ്പഴ അറിയണുള്ളൂ.
അപ്പ അറിഞ്ഞു ബോധം തെളിഞ്ഞപ്പോ ഒരു കാല് ഇല്ലാന്നുള്ളത് അറിഞ്ഞു. സംഭവിച്ച് ഇനി മൂപ്പര്ക്ക് തോന്നി അങ്ങനെ ഒരു അറ്റാക്ക് അവര് പറയണത്, അല്ലാതെ ആക്സിഡന്റിന്റെ ആ ഒരു ആഹ് ആ ടെൻഷൻ പറയണത്. ഞങ്ങള് രാത്രി ഒരു ഒര് രണ്ട് മണി മൂന്ന് മണി സമയത്താണ് അ ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു കാല് കൊണ്ടുന്നത്. ട്ട് പിന്നെ വല്ല്യ ആങ്ങളാരും കൂടി വന്ന് ഇങ്ങനെ കൂടി കുടി ണ്ട് അപ്പ തന്നെ ഒരു കബറ് ഇതാക്കിയാണ്ട് വല്ലിപ്പാന്റെ ഓക്കെ കബറുള്ളോട്ത്ത് തന്നെ അത് മറമാടി ഇത്. മ് അയ് പിന്നെ ആ വലിപ്പാന്റെക്കെ അവിടെ, പിന്നെ എന്താണ് ഇപ്പാന്റെ മഹല്ല് വേറോട്ത്താണ്. പ്പ ഇട്ത്ത് നിക്ക്ണതേ ഇപ്പൊ റേറ്റ് ആയ്ട്ട് ഒരു കല്യാണൊക്കെ വെച്ച് ക്കാണ്ട് സെപ്പറേറ്റ് ആയ്ട്ട് നിക്കാണ്. അപ്പൊ പിന്നെ ഓല് അവടെ മഹല്ല്ല് കൂടിക്ക് ണ്. പിന്നെ അങ്ങനെ നമ്മളെ പെരീക്ക് അങ്ങനെ വല്ലാതാണ്ട് വ ര്ലില്ല. ആഹ്. പിന്ന നമ്മള കൂടെ കാര്യങ്ങളൊക്കെ ഓല് പർഞ്ഞ്ക്ക്ണ്. ഉം ന്നാലും നമ്മക്ക് കല്യാണം ക്കെ കഴിച്ചഴിഞ്ഞാ പിന്നെ നമ്മ ക്കൊരു ഇതുണ്ടാവൊല്ലോ. പശേ ഇങ്ങനെ വരുമ്പോ നമുക്കെരു എടങ്ങേറുണ്ടയ്നും.
ആ പിന്നെ പോക്ക്ല്ലേ അങ്ങട്ട് കാണാൻ വരവൊന്നുല്ലേ?
ഏഹ് വരും പൈസ തരും പോവും ഒക്കെ ചെയ്യും ശേ സ്നേഹം ങ്ങട്ട് പോയി തോന്നുമ്പോ പിന്നെ അമ്മക്കൊരു വേദനല്ലേ. പിന്നാളോട് നമുക്കത്ര ഒരിത് കിട്ടൂലല്ലോ. ആഹ് അതാണ് അപ്പ പിന്നെ ഞങ്ങളങ്ങ നെ എന്താണ് ഞങ്ങള് പെണ്ണുങ്ങള് കൊർച്ചാൾക്കാര് വീട്ട്ക്ക് പോയി. നേരെ ഫസ്റ്റ്ത്തെ ഇത് പോയപ്പ തന്നെ അയ്ലോ അയിന്റെ കൂടെ പോയി. പിന്നെ ആണുങ്ങളന്നെ ചുറ്റും നിന്നിനത്. പിന്നെ നട്ടപാതിരല്ലേ. ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും നട്ക്കണ്ട. ത്പ്പഞ്ഞ് ആഹ് അത് മി മാറാൻ മാത്രന്നെല്ലേള്ളൂ പർഞ്ഞ്ങ്ങാണ്ട് ഞങ്ങള്ങ്ങട്ട് പർഞ്ഞയച്ചു. ഇപ്പാക്ക് ത്ണ്ട് അർഞ്ഞോടുകൂ ടിങ്ങാണ്ടിങ്ങട്ട് നെഞ്ഞ്വേദന ഓൾറെഡി നെഞ്ഞ് വേനള്ള ആളന്നയാണ്. ആർട്ടിന് ചെറിയ പ്രശ്നോം കാര്യങ്ങളും അറ്റാക്കൊക്കെ ചെറുമാതിരി മട്ടത്തിലിങ്ങനെ കഴിഞ്ഞിട്ട്ങ്ങനെ ഒര്തില് പോവന്നേന്നു. ഷെ ആ മുപ്പര് വിചാരിച്ച്ണ്ടാവൊ ആരും ഇല്ലല്ലോപ്പൻക്ക് ഇങ്ങനെ പെണ്ണും കെട്ടിങ്ങാണ്ട് വേറെ ലെവൽക്ക് നടന്നതോണ്ടേ. പ്പന്നീന്റെ രണ്ട് മക്കളേല് രണ്ട് കുട്ട്യാളുണ്ട്. ആഹ് അവസ്ഥാവല്ലേ. ഇൻക്ക്ന് ആരാ അല്ലെങ്കി ഞാൻ ഈറ്റങ്ങളെങ്ങനെ നോ ക്കാന്നൊക്കെ കര്തിയാര്ക്കും. എന്തേന്നാവോ അത്രക്കും ങ്ങട്ട് ഷോക്കായി മൂപ്പര്. അങ്ങനെ ഷോക്കായപ്പോ പിന്നെ ആയി കുട്ട്യളിണ്ട് ഒരാണു ഒരുപെണ്ണുണ്ട് ഉം ഞ ങ്ങളിവടെ എന്താണ് മൂന്നും രണ്ട് പെൺകുട്ടിം രണ്ടാൺകുട്ട്യാളോണ്ട്.
ഒണ്ടല്ലേ ആ രണ്ട് രണ്ടിലും കുട്ട്യാളുണ്ട്. മറ്റവരൊക്കെ എന്താ നോക്കുവോ ഗൾഫിലൊക്കല്ലേ ചെക്കന്മാരൊക്കെ?
ആ അവരൊക്കെ നമ്മക്ക് കൃഷില് നാട്ട്ക്ക് വന്നേ നാ കുറേനേരയല്ല എന്താണ്?
ക്ക്യാ.
ആ ഒന്നാണ് ആ എല്ലാരും നാട്ടിലുണ്ടായിരുന്നു ആ സമേത്ത്.
വേണ്ടാരുന്നില്ലേ?
നാട്ടിലിണ്ടായിരുന്നേ എന്നിട്ട് പിന്നെങ്ങള് ഉം പിറ്റന്ന് ഒരു ഞാൻ നിക്കാം നാല് മണിക്കെ ആയപ്പോത്തേന് പിന്നെ അവിടന്ന് ഉപ്പങ്ങനെ മരിച്ച് പിന്നെ ഇറങ്ങാണ്ടായ്നു.
ത്ര ഇതായി പെണക്കണ്ടെങ്കിലും പൂവാതിരിക്കാൻ പറ്റ്
ആ അതങ്ങൻ തന്നെല്ലേ ങ്ങളെല്ലാരും ആ അഞ്ചന്മാരും ഞങ്ങളെല്ലാരും ഒരിതാണേ രണ്ടാമത് കെട്ടിയതും ആ ഓലു അങ്ങനെ ഓലു വേറെയും അങ്ങനെണു ഉം അങ്ങനെ പിന്നെ ആ അതങ്ങനെ ചെയ്യണേ. അപ്പല്ലാരും വന്നീന്
ആ ഞൻ വെരണം വിചാരിച്ചു പിന്നെ അവിടെത്തുമ്പോത്തനെന്തായാലും സമയം വെയ്കും. പിന്നെനിപ്പോ അതെ പിന്നെ വരാതിരുന്നത് ആ കൊറേ ദൂരല്ലേ.
ഉം പിന്നെ ഉപ്പാനെ കൊടുന്നപ്പത്തേനും പിന്നെ വൈകുന്നേരായി. പോസ്റ്റ്മോർട്ടൊക്ക കഴിഞ്ഞ് കൊടുന്നപ്പോന്നെ എന്നാലും വണ്ടി തട്ടിക്കൊരു പേരുണ്ടായി പിന്നെ അയ് വേണല്ലോ. അങ്ങനല്ലേ അയിന്റെ ഒരു ഇത് രീതി ആ
അപ്പൊ പിന്നെ എന്തായാലും നേരം വൈകുവല്ലോ.
ന്നട്ട് പിന്നെരു ഏഴു മണി ആവാൻ നേരത്താണ് കൊടുന്നെ വീട്ടില് യാത്ര ചെയണക്കപ്പത്തിന്.
ആ ആ ആ ആ പിന്നെപ്പോ നേ ഏ പിന്നെപ്പോ നേരം വെളുക്കട്ടെ വിചാരിക്കാനൊന്നും പറ്റ് റ്റുലല്ലോ അപ്പക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ.
ഉം പിന്നെ അപ്പത്തറ്റം ഓലെ കൊണ്ടുപോയി കടെ കൂടുന്നു മുറ്റത്തറ്റം കൂടുന്നിട്ടള്ളോ പററവട്ടനത്ത് മുറ്റത്തറ്റം കൊണ്ടുന്നു അവിടെ വെച്ചിട്ട് തന്നെ കാണാനുള്ളർ എല്ലാർക്കും അതില ആാണ് പെണ് അന്യതിന്നൊന്നും കരുതിയില്ല എല്ലാവർക്കും ഒും കാട്ടിക്കൊടുത്ത കണം പ്രതീക്ഷിക്കാ നല്ല മട്ടന്ന് നടന്ന ആരോഗ്യമുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് കണ്ടതാവല്ലേ അതുകൊണ്ട് എന്താണ് ഒരു പ്രദേീശിക്കും നമ്മൾ പുണർ സ്കൂലല്ല നല്ല രീതിക്ക്ണ്ട് പള്ളിയി പോവാുകന്നുള്ള എന്തില തന്ന ഇറങ്ങി പള്ളികെ കൊണ്ട് കടന്നതാണ് ആ പള്ളിയ ക ഭയങ്കര തിരക്കാണ് അപ്പൊ ഇപ്പറ നിർത്തിയ ണതാണ് അത് അതില്ലേ റ്റ സ്പീഡ അവിടെ എപ്പഴോ പോയിട്ടും നന്നായിരിുന്നേന ഉ അപ്പൊ പിന്ന അങ്ങനെ അതര എത്ര മണിയോട് കൂടി അത് കഴിഞ്ഞഞ്ങ്ങ അപ്പൊ തന്നെ കേട്ടോ ഞ അവരോടൊന്നും കഞ്ഞില്ല കാരണം ഇപ്പ ഇപ്പ എന്റെ മേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി
അപ്പങ്ങള അവിടെ നിന്നിട്ടുണ്ടാവലോ അന്നേന്നെ പോന്നിട്ടുണ്ടാവൂലേ
ആ ഞങ്ങള് വന്നന്ന ഞങ്ങ ഞാനും ഇമ്മയും കുട്ട കുട്ടികള കൂടി ഞങ്ങൾ കട്ടാ അന്ന തന്നെ പോന്നു
ആ ആ ഉഹ
മറ്റവല് അവിടെ നിന്നു
പിന്നെ വേറെന്തൊക്കെയെ
ഏഹ് പിന്നെ എന്താ പിന്നെ ഇപ്പൊ എന്താ ഓരോ സങ്കടവും. പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജീനിച്ച ഇങ്ങനെ ഇരിക്കോണ്ടേ വരുമ്പോ ആ ഒരു സ സമാധാനം എന്തായാലും ഉണ്ടായിട്ടില്ല, എവിടെയാണെങ്കിലും നമ്മുക്ക് തരഞ്ഞത്. മൂപ്പര് ചെലവിനൊക്കെ കൊണ്ടുവന്നു തരുവോ ഒക്കെ ചെയ്യും ഉമ്മാനെ നോക്കാന് നോക്കാന് സാധനങ്ങളും പൈസയൊക്കെ. ഒക്കെ കൊണ്ടുവന്നു തരുയൊക്കെ ചെയ്യും പക്ഷെ അവര് കറ മനസ്. എന്നല് അപ്പൊ ആരാണെങ്കിലും ഫസ്റ്റ് കൈയെല്ലാം . ആഹ്
ഉമ്മാനെ കാണൂലല്ലോ.
ഇല്ല ഇല്ല ഉമ്മാനെ കാണുന്നില്ല. ഇല്ല ഉമ്മ കാണുന്ന ഞങ്ങള് അങ്ങനെ കാണാതക്കും ഉമ്മക്കും ഇഷ്ടണ്ടായിരുന്നില്ല. ഇതിന് കാണാൻ ഒരു കല്യാണം കഴിച്ചു ഞാൻ വെല്യ അല്ലെ. പിന്നെ ഉമ്മ വേഗം പറഞ്ഞുതന്നു എന്നാ ഉം നിനക്കിട്ട് ഞങ്ങൾ ഒരു. പെണ്ണിനെ പിന്നെ നിനക്ക് വേണ്ടന്ന് പറഞ്ഞു.
ഒഴിവാക്കിയിരുന്നോ
ഒഴിവാക്കിപ്പിച്ചു ഉം വളരെ നല്ല ഞങ്ങടെ നാടിൽ വല്ലപ്പോ എന്ത് അത് അങ്ങനെ കഴിഞ്ഞോണ്ട് ഇപ്പോ ഞങ്ങളോട് കഴിഞ്ഞു. മ്മ് പിന്നെ അങ്ങനെ വിചാരിക്കുന്ന വില. കാരണം പിന്നെ ആയാലോ കൊറച്ച് ദിവസം. ആ പിന്നെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി ഉമ്മ ഉമ്മന കൊണ്ടട്ടില്ല. ഞാൻ പോയി ഉമ്മനെ കൊണ്ടോയിട്ടുമില്ല ആരാ. അങ്ങനെ
എന്താ പറഞ്ഞേ
ഞാനേ ക്ലിയർ എനിക്ക് കേക്കുണ്ട് കോളിന്റെ എന്തൊരു പ്രശ്നം. നിങ്ങക്ക് പാറു പോന്നേന്റെ വിഷമം നമ്മള് നമ്മള് ആഹ്.
ഉം ഉം
പത്തിലൊക്കെ ആയിരിക്കുമ്പോ അങ്ങനെയല്ലേ.
ആ അതെ അതെ ഞാന് അതെ സൗണ്ട് കുറവിന് പോലൊക്കെ തോന്നിയാ. അവിടെ എവിടുന്നാണ് എന്ന് മനസിലാവണില്ല.
ആഹ് ഉം
വേറെ എന്തൊക്കെ
ഞാനല്ലപ്പാ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവല്ലേ.
ഉം ഉം
ഒക്കെ ക കണ്ണിന്റെ മുമ്പിൽ ഉണ്ടാവുമ്പോ കണ്ണിന്റെ വില അറി ഒക്കെ കണ്ണിന്റെ മുന്നീന്ന് അങ്ങ് പോകുമ്പോളാണ് ആ ഒരു സങ്കടമുണ്ട് ഒക്കെ. ഇപ്പ എല്ലാരും വന്നേരം ഒക്കെ വരുന്നേര മുന്നേ ഒക്കെ പോയിട്ട് ആദ്യയൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ലേ ആഹ് ആഹ്.
അതാ ഞങ്ങളും പോന്ന് അവൻ അങ്ങനെ ഞങ്ങൾക്ക് വിളിക്കും. വരാനൊക്കെ പറയും എളമ്മക്ക് സങ്കടം കൊണ്ട് എന്താന്നൊക്കെ പറയണത്.
ആഹ് പിന്നെ പിന്നെ എന്റെ ശേഷം പിന്നെ പോയില്ലല്ലോ.
ഞാൻ പോയിന്ന് ഉമ്മനെ കൊണ്ടയില്ല ഞാനും കുട്ടികളൊക്കെ പോയി ഉം. ക്യ അവുടെത്തെ ഉമ്മാക്ക് വയ്യാ പിന്നെ നമ്മളെയൊക്കെ തന്നെല്ലേ ഉള്ളൂ. നമ്മളൊക്കെല്ല ഇപ്പ മൂത്തോര് ഓലോല് കുട്ടികൾ ചെറിയ മക്കളല്ലേ. ഇത് തന്നെയല്ലേ നമ്മള് ഇനിയിപ്പോ ഇത് ചെയ്യാനുള്ളത്.
ഇനിയിപ്പോ ഇപ്പൊ ഇത് കഴിഞ്ഞാ കഴിഞ്ഞല്ല ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. ബന്ധം പോയില്ലേ
ഉം ഇപ്പൊപ്പകിച്ചിട്ട് ഒന്നുംപ്പണ്ടാക്കിട്ടി
ആഹ് ആഹ് ആഹ് തല്ലല്ണ്ടാക്കാൻ അങ്ങനെ ഇണ്ടാവ്മ്പോഴല്ലെപ്പോയിന് തല്ലുംമക്ക ക്കണ്ടവ
ഉം പ്പ നമ്മള് പോയാലും ഞമ്മക്ക്ത് കിട്ടാനാണ് നികീർത്തന എന്തെങ്കിലത്വണ്ടെ ഇല്ലല്ലോ ഒന്നുണ്ടാക്കട്ടിട്ടില്ല മുപ്പ കയിഞ്ഞുടി ജീവിച് രണ്ട് തലേം മേക്ണ മാരി ഒപ്പിച്ചു നോ
ആഹ് ആഹ് അഹ് അതന്നെ ഇപ്പ എല്ലാരും അവ് അവ് ആ കുട്ടികളെ കല്യാണം ഒന്നും കഴിക്കൻ ആായിറ്റില്ലല്ലേ ചെറിയമക്കളാ
ആഹ് ചെറീറ്റകളാണേ പഠിക്കാണ് ങ്ങന അങ്ങന വൺണ്ടിന്റൾ ക്കന്റെ പിന്നാല നടക്കണ്ട് എന്തൊക്കെ അതിനോരിത് കാണം നീക്ക്പോക് കാർണം അങ്ങനെ ചെറിയ മക്കള ഒരു പെണ്ണിരി എന്തെങ്കിലുവൊക്ക ഒന്ന്വേണ്ടല്ലോ ജീവിക്കാനെ നമ്മക്കക്കെ പഠിക്കാന്ള്ള സൗകര്യങ്ങളി ചെങ്ങയി നോക്കണ്ണ്ട്യതല്ലേ പ്പോം അയിനെപ്പറ്റിള്ളെന്റെ പ്രൂഫ്യൂം കാര്യങ്ങളും കട്ലാസ്ക്കെ ശരിയാക്കാണ് വല്യ അങ്ങ്ളാരോം നട്ക്കണത് ഉം ഞങ്ങൾ മൂത്ത രണ്ട് പൊണ് രണ്ടാണുണ്ട് ഞങ്ങള്ൾങ്ങനെ എന്തൊക്കറി ഞങ്ങളെ ളേമ്മാക്ക്ന്നെ ചെറിയ പ്രശ്നംണ്ടായതൊണ്ട്
ആഹ് അവര്ക്കൊക്കെ അറിയ
പോണം എന്തൊക്കെ ചെയ്യണംന്ന്ള്ള ആ ഒരിത്ണ്ട്
ആഹ് ആഹ്
ന്നാ പിന്നെ ഞാൻ വിളി ക്കിണ്ട്ട്ടോ കാണാ ഉം ഷാ
ആഹ് ആഹ് ആയിക്കോട്ടെ
ശരി താങ്കു